ആ കേൾക്കുന്നുണ്ട് കേക്കുന്നുണ്ടോ
ആഹ് കേക്കണ്ട്
ഉം എന്തെടുക്കുന്ന്
ഞാതവടെ വെറുതെ ങ്ങനെ ഇരിക്ക
വെറുതെ ഇരിക്കണോ ആന്നോ ക്ലാസിന് പോയിട്ട് വന്നെയാണോ ആഹാ
അല്ലടാ ഞാനേ ഓൺലൈൻ ആയിട്ട് ക്ലാസ് എടുക്ക്‌ ണ്ടേ
ആ ആആഹ് ആ
അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇരിക്കാർന്നു
ട്യൂഷനാണോ?
ആ ട്യൂഷനാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അവിടെങ്ങനെ ആ ട്യൂഷൻ എടുത്ത് കൊടുക്ക എന്തേലും ചെയ്യണ്ടോ
ഏഹ് ഏയ് ഇല്ലടാ ഒന്നും ചെയ്യുന്നില്ല പിന്നെ ഏഹ് കഴിച്ചോ
ആഹ് കഴിക്കല് കഴിഞ്ഞു
ആന്നോ ഇനി റെസ്റ്റ് എടുക്കു
ഏഹ്
റെസ്റ്റിലാണോന്നെ
ആഹ് അതന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് വെറുതെങ്ങനെ ഇരിക്കപ്പൊ അപ്പ ഞാ ങ്ങനെ ഫ്രീ ആയപ്പൊ വിളിച്ചതാ
അയ് ശരി എന്താ കഴിച്ചേ
ഏഹ് ഫ്രൂട്ട്സാ കഴിച്ചത്
ആന്നോ ഡൈറ്റിങ്ങാ
ഡയറ്റിങ്ങൊന്നല്ല
അല്ല ചി ഞാൻ പിന്നെ ഡൈറ്റിങ് ചെയ്യുന്നുണ്ട് അതോണ്ടാ ചോദിച്ചത്
അതെ ആഹ് ആഹ് ആഹ് എന്താ വെയിറ്റ് കൂട്ടാനാ കൊറയ്ക്കാനാ
ഏഹ് ഞാൻ വെയിറ്റ് എനിക്ക് ശരിക്കും ഇല്ല എന്താ പ്രശ്നംന്ന് വെച്ചയ്ഞ്ഞ വയറ്ണ്ട് വയറ് കുറക്ക പക്ഷെ കുറഞ്ഞേട്ടോ ഒരാഴ്ച കൊണ്ട് രണ്ട് രണ്ട് ഒന്നര ഇഞ്ച് ഒക്കെ കൊറഞ്ഞു ശരിക്കും ഈ ഫുട് ആഹ് നന്നായിട്ട് പക്ഷെ ഫുഡ് രാവിലെ ഓട്സും ഉച്ചയ്ക്ക് ഒന്നരതവി ചോറ് മാത്രം പിന്നെ നൈറ്റ് നൈറ്റ് ഒരു മൊട്ട പുഴുങ്ങിയത് അങ്ങനെ കഴിച്ചിട്ടാണ് ഞാൻ കൊറഞ്ഞത്
അതെ അവടെ അങ്ങനെ ഡൈറ്റൊന്നുംല്ല വെറുതെ
വെറുതെ
ഫ്രൂട്ട്സ് കൊറേ കണ്ടപ്പോ ഇത് കഴിച്ചു പിന്നെ വെഷക്കണില്ല അപ്പൊ പിന്നെ വേറെ കാര്യായിട്ടൊന്നും കഴിച്ചില്ല
ആഹ് കഴിച്ചു അല്ല ഫ്രൂട്ട്സ് കഴിക്കുന്നയാ ഏറ്റവും നല്ലത് ഉം മഴയിണ്ടോ
ഏയ് ഇപ്പ മഴല്യ ഇന്നലെ ഇന്നൊക്കെ നല്ല വെയിലാർന്ന്
ആണല്ലേ ഓഹ് ഏയ് ഇന്നലെ വെയ്യിലായിരുന്നു മെനിഞ്ഞാന്ന് ഭയങ്കര മഴ ഇന്നിപ്പോ ദേ മേഘം ഇരുണ്ടു വരി ഇച്ചിരി പൊടിയും മാറും പക്ഷെ ചൂട്ന്ന് വെച്ചാ സഹിക്കാൻ പറ്റാത്ത ചൂട്
ആഹ് രാവിലെ ഒരു മഴക്കാറൊക്കെ വന്ന് അപ്പോ മഴ പെയ്യും വിചാരിച്ചു പക്ഷെ പെയ്തീട്ടൊന്നുല്ല ഇതുവരായിട്ടും ഇപ്പങ്ങനെ ചെറിയ വെയില് വരുന്നുണ്ട്
ഇവിടെ ചാറ്റലുണ്ട് ചാറും നിക്കും ചാറും നിക്കും
ആഹ് ആഹ്
ഉം
ഉം ഇവിടെ പിന്നെ പാടത്തിന്റെ ഏരിയ കാരണെ ഇപ്പൊ വെല്ല്യ മറ്റേ തണലും ഇല്ല്യ ചൂട് വന്നഴിഞ്ഞാ നല്ല ചൂട്
അയ്യോ ഒരു മരം പോലും ഇല്ലല്ലോ പാടത്തിന്റെ സൈഡ് ആ യത് കൊണ്ട്
ആഹ്
നമ്മള് പ് പക്ഷെ നല്ല ചൂടാ മരങ്ങളിഷ് ഷ്ടം പോലെ ഇണ്ട് പക്ഷെ എന്താന്ന് വെച്ചാൽ ചൂടാണ് പൊക്കത്തായത് കൊണ്ടേ
അതെ ഇപ്പ ഈ ഏ പാടത്തൊക്കെ വീട് വക്കുമ്പോ അവര് പട്ടല്ലേ വീട് വക്ക പക്ഷെ ഇത് അങ്ങനെയല്ലേ ഇത് വളപ്പൊക്കാൻ നോക്കി പക്ഷെ ഈ കുഴമെണ്ണൊക്കെ കാരണം അവിടെ മരം വെക്കാൻ പത്തണ്ട് ആഹ് അങ്ങനെ പറ്റാണ്ട് വീട് മാത്രം ശൂന്യാണ്
ആ ആയോ അപ്പൊ മഴ പെയ്യുമ്പോ വെള്ള എങ്ങനെ
ആ പ്രളയൊക്കെ ഇങ്ങട് വരാറുണ്ട് ഉം പുഴയുടെ പുഴയുടെ അടുത്താണ് കുന്നിന്റെ അടുത്താണ് കുന്ന് കുറച്ചങ്ങട് നീങ്ങിട്ടാണ് ആ എല്ലാടു പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളാണ്ന്ന് നല്ല വ്യൂ ഒക്കെയാണ് പക്ഷെ മഴക്കാലായാലും വേനൽക്കാലായാലും ഭയങ്കര ബുദ്ധിമുട്ടാ
ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ ശരിക്കും നമ്മുടെ നമ്മുടൊക്കെ സ്വപ്നം അങ്ങനെയാണ് നല്ല പ്രകൃതി തോടിന്റെ കരക്ക് വഴിന്റെ കരി
അതെ വീട് വെക്കുമ്പോഴൊക്കെ ഭയങ്കര ഇതാർന്നിട്ടോ വീട് വെക്കുമ്പോഴേ
ആഹ്
വീട് വെക്കുമ്പോ അങ്ങനെയൊക്കെ ഒരു നല്ല ആഗ്രഹാന്ന് ആ അവിടെ വെച്ച് നല്ല രസാവും ഇങ്ങനെ പാടം കാണാലൊ അതുപോലെ കുന്ന് പുഴ അടുത്ത് അമ്പലം അങ്ങനെ നല്ലൊരു ഇതായര്ന്നു പക്ഷെ കേറി ഇരുന്നിട്ട് ഇരുന്ന പ്പൊ ഭയങ്കര എന്താ പറയ ദൂരന്തം എന്നൊക്കെ പറിയില്ലെ പിന്നെ പൊഴ അത് കാരണം വീടൊക്ക പൊട്ടി വരും മഴക്കാലയാലേ ഉം ഭയങ്കര ഡേഞ്ചറാ ഇപ്പൊം
അയ്യോ
ഇപ്പൊ ഏട്ടന്റെ ഏട്ടൻ വേറെ സ്ഥലം വാങ്ങി ഞാൻ ഇപ്പൊ ഇന്റെ വീട്ടിത്തെ കാര്യാ പറയണ്ട് ഞാൻ ഇപ്പോ വീട്ടക്ക് വന്നടക്കാണ് ഇപ്പോ ഇവിടുത്തെ കാര്യ ഞാൻ പറയണെ ഏ ഇന്റെ ഏട്ടൻ വേറെ സ്ഥലം വാങ്ങിണ്ട് അപ്പൊ അവിടെ വീട്
ആ അപ്പൊ അവിടെ ആണല്ലേ അതാ നല്ലത് കാര്യം നമ്മള് കൂടുതലും ഡേഞ്ചർ ഉള്ള അടുത്ത് നമ്മള് കൂടുതലും അങ്ങനെ പോയി കഴിഞ്ഞാലേ നമുക്ക് ഒള്ളതല്ലേ നമുക്ക് നിക്കാൻ പറ്റു അതും ശരിയാണ് നമ്മള് ഉം മഴയൊക്കെ ആവുമ്പോ നമുക്കിപ്പം വെയ്ല് വന്നാലും പ്രശ്നമാണ് മഴ വന്നാലും പ്രശ്നം ആണ്
ഉം അവ്ടെങ്ങനെ ഉള്ളേരിയെ
ആഹ് നമ്മള് ഉള്ളേരിയാണ് പൊക്കത്താണ് അപ്പൊ നമ്മ ക്ക് ഇനിയിപ്പം മഴ വന്നാ അങ്ങനെ വെള്ളം കയറ്റം അങ്ങനൊന്നും ഇല്ലട്ടോ പക്ഷേ എന്താ പ്രശ്നോന്ന് വെച്ച് കഴിഞ്ഞാ ഭയങ്കര ചൂടാണ് പിന്നെ കാറ്റ് കാറ്റടിക്കും നമ്മക്ക്
അതെ ഇവടെ പ്രളയം വന്ന വീടിന്റെ ഉള്ളിക്കൊക്കേ കേറോയ്
ആണ്ല്ലേ
ആഹ് ഞങ്ങള് രാത്രിയൊക്കെ ഇങ്ങനെ നോക്കിരിക്കും എപ്പളാണ് വെള്ളം കേറാ വെള്ളം കേറാ എന്ന് ന്ന്ങ്ങനെ നോക്കിരിക്കും
ആഹ്
ഫസ്‌റ്റൊക്കെ ആഹ് ആദ്യൊന്നും കേറ്യേര്ന്നില്ല പിന്നെ ഈ മറ്റേ ഈ പാടത്ത് ഗെയിലൊക്കേ വന്നാ ടൈമിണ്ടല്ലോ ഗെയിലിന്റെ അതൊക്കെ വന്നപ്പോ അവടങ്ങനെ കൊറേ കുഴിയൊക്കെ ആയിട്ട് ഈ പൊഴടെ ഓരത്തിന്റെ ഈ സൈഡിക്കൂടൊക്കെണ്ടായിട്ടേ അവടൊക്കെ കുഴികളിങ്ങനാക്കി ഇപ്പാടക്കാവേ കാരണം അവടെങ്ങനെ കുഴികളിങ്ങനെ കൊറേ ആക്കീട്ടാ വെള്ളങ്ങനെ കേറി കേറി കേറി കേറി ഇവടെങ്ങനായി അപ്പോ ഇവിടെ സൈഡിലൊരു കൊളണ്ട് ആ കൊളങ്ങട് നറഞ്ഞു. പിന്നെ പാടത്തും വെള്ളങ്ങനെ നിക്കല്ലേ പിന്നെ അപ്പറത്തി ഇപ്പറത്തെക്കെ വെള്ള ഇങ്ങടാ വരാ ഇവിടെ കൊറച്ച് താഴ്ച്ചേണേ അപ്പങ്ങനെ വന്നിട്ട് ഇവിടെ അങ്ങട് പൊന്തും. അപ്പോ ഞങ്ങളിവടെ തറവാട് അടുത്താണേ അപ്പോ അങ്ങട്ട് പോവും അങ്ങനൊക്കെ നല്ല വെള്ളം കേറും ഉള്ളില്ക്കൊക്കെങ്ങട് കേറും. പിന്നെ അതൊക്കെ ഫുൾ ഒരു പകുതിയോളം നറയും.
ആണ് പിന്നെ ഇതൊക്കെ പറ്റി കഴിയുമ്പഴ് അതിനെക്കാട്ടി പാടാണല്ലോ വൃ
ഉം പിന്നെങ്ങനെ ആഹ് നാട്ടി ത്താൾക്കാരൊക്കെ വല്യേ കൊഴപ്പല്ലാത്ത കാരണം അവരൊക്കെ വന്നിട്ട് ക്ലീൻ ചെയ്ത് തരും അങ്ങനെക്കെ.
ആഹ് എല്ലാരും നല്ല സഹകരണം ഉള്ളോരായതോണ്ട് കൊഴപ്പല്ല.
പക്ഷേ ഫസ്റ്റ ത്തെ ഏഹ് വലിയ ആകെ നഷ്ടാർന്നുട്ടോ ടി വി ഒന്നും ഇടുക്കാൻ പറ്റിയില്ല അതായത് നമ്മളിപ്പോ വെള്ളം വരുമ്പോ ഇതൊന്നും നോക്കില്ലല്ലോ നമ്മള് വേഗം രക്ഷ പ്പെടാനല്ലേ നോക്കാ ആഹ് അപ്പോ അതൊക്കെ പോയി ആ ടെ ടി വി ഒക്കെ അവടെ വെച്ചിട്ടാ പോയത് അതൊന്നും ശ്രദ്ധിക്കാൻ സമയണ്ടായില്ല. കൊറേ ഏഹ് ഡ്രസ്സ്‌കളൊക്കെ കൊണ്ടോയത് ഓർമ്മണ്ട്ട്ടോ പിന്നെ ലാപ് ടോപ്പിണ്ടാർന്ന് ഇനിക്ക് ഡിഗ്രി പഠിക്കുമ്പോ കിട്ടീണ്ടാർന്നേ അപ്പോ ആ ലാപ് ടോപ് കട്ടിലിന്റെ അടീലാ വച്ചിണ്ടാർന്ന് അത് ഇട്ക്കാൻ മറന്നാ ആ സമയത്ത് അതൊന്നും ഓർമ്മല്ല അപ്പ അതൊക്കെങ്ങനേ ഇതായി.
നാശായി ബോഡൊക്കെ പോയി അങ്ങനെയൊക്കെ
എന്താണ് എല്ലാ
ഉം പിന്നെ രണ്ടാമതൊക്കെ വരുമ്പോ പിന്നെ അതൊരു ശീലായിട്ടോ. ഫസ്റ്റ് വന്ന് പോയതല്ലേ പിന്നെ ആഹ് ആ വരാറായി പൂവ്വാ ഒക്കെ ഇടുത്തിട്ട് എല്ലാ അരിച്ച് പെറുക്കി ഇടുത്തിട്ടാ പോയത് ഒരാഴ്ച മുന്നന്നേ ഞങ്ങള് കൊണ്ടയച്ചു തറവാട്ടില്. പിന്നെ ഉം അങ്ങനെക്കെ.
അപ്പ നമ്മക്കൊരു ഐഡിയ ഉണ്ട് നമുക്ക് എന്ത് ചെയ്യണോന്നുള്ളത് ഇല്ല്യോ?
അതെ. ഉം ഇഞ്ഞ് പിന്നെ കുന്നാ ഇള്ളത് അവിടെച്ചങ്ങ് ഇങ്ങനെ ഓരോ കോറീടെ പണികളൊക്കെ നടന്നിട്ട് ആ സമയത്തന്നെ ഇങ്ങനെ അത് പൊട്ടുന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു പേടിയാർന്നു.
കോര ആഹ് നമ്മുക്കും ഇവിടെ കോറിയാണുള്ളേ ശരിക്കും കോറി ഓഹ് അപ്പറം ഇപ്പറം ഒക്കെ കോ
ഏഹ് ഇതൊക്കെ പൊട്ടിയാലും പണിയാണേ.
ആഹ് ആഹ് പിന്നെ ശ്ശേ
ഉം ഒന്നുണ്ടാവാണ്ടിരിക്കട്ടെ ഒന്നുണ്ടവാണ്ടിരി ക്കട്ടെ പറയാ അല്ലേ ഇങ്ങനെ ഓരോ ആളുകളൊക്കെ വന്നിട്ട് ഇങ്ങനെ നോക്കാ പൊട്ടാൻ സാധ്യത ഇണ്ട് ഇങ്ങനൊക്കെ പറയുമ്പള് ഒരു പേടിയാണ്.
ആഹ് ആഹ് ആഹ്. ആഹ് നമ്മക്ക് ന്യൂസ് കണ്ടാ മതിയല്ലേ. നമ്മളെ കാര്യത്തി തീരുമാനാവും. അതെ. എല്ലാടും ഓരോരുത്തരതും നടക്കുന്ന കാര്യങ്ങള് നമ്മള് അറിയുമ്പഴേ. അത് തന്നെ ഇക് വെല്ല്യൊര്
ഏത്
എന്തോ
കുട്ടികള്ണ്ടോ?
അഹ് കേക്ക്ന്ന്ണ്ട് കേക്ക്ന്ന്ണ്ട്.
കുട്ടികള്ണ്ടോന്ന്.
കുട്ടിയേള്ണ്ടോന്നാണോ ചോയിച്ചേ ആഹ് ഉണ്ടടാ.
ആഹ്
ആഹ് ചെറുതാണ് എൽ കെ ജി. എൽ കെ ജി രണ്ടിലും ആഹ്. ഉം പിന്നെ ഒരാളോ ആണോ അയ്യോ ഇന്ന് പോയോ അപ്പൊ
ഇല്ല. ഇപ്പൊ കൊർചീസായിട്ട് പോവാറില്ല ഇപ്പ വെക്കേഷനാ. വെല്യ ചേച്ചിക്കൊക്കെ അവടെ ഏട്ടന്റെ കുട്ടിയുണ്ടേ. അപ്പവൾക്കൊക്കെ വെക്കേഷനാ അപ്പൊ അവനും വെക്കേഷനാ.
ഓഹ് അത് ശരി വെക്കേഷനായി. വീട്ടിലാണ് ആള്.
ന്നെക്കെർക്കാ.
ആഹ് അത അംഗനവാടി വെക്കേഷനില്ലാ.
പരിവാടിക്ക് വെക്കേഷെല്ലല്ലോ.
സ്വന്തായിട്ട് വെക്കേഷൻ എടുത്തു.
അതെ.
പോതിന്റെ ടുത്താ കളി
ഞ് അതെ
ഉം ഉം ആണ് ല്ലേ.
ഉം ഞാനും ടീച്ചറും കാരണം പോയികൊണ്ടിരിക്ക്യാർന്നു.
കരയോ
ആഹ്. ആദ്യൊക്കെ പോകുമ്പോ നല്ല ഇൻട്രസ്റ്റ് ആർപ്പ് ചേച്ചി ആ ചേച്ചി ഇപ്പോ സ്കൂളിക്കൊക്കെ ബേഗൊക്കെ ഇട്ട് പോവല്ലേ അപ്പോ ഫസ്റ്റ് ഒക്കെ പോകുമ്പം ഭയങ്കര ഇൻഡ്രസ്റ്റ് ആയിട്ട് സ്വ ന്തായിട്ട് നടക്കണം അമ്മ പോണ്ടേ ന്നൊക്കെ ചോയിക്കുണു. പിന്നെ രണ്ടൂസം പോയി വന്നപ്പ്ളേ ഞാനവിടന്നിട്ന്ന്ങ്ങട്ട് പോരല്ലേ. അപ്പവനൊരു ഇത് എന്ത പ്പ അമ് മ വര്നേക്ക് പോണ്ന്നൊക്കാണ്ട് തോന്നാന്നർഞ്. പിന്നെഅവിടെ ങ്ങനെ നമ്മുടെ വീ ട്ട്ത്തെ പോലല്ലല്ലൊ ഒക്ക പരിചയില്ലാത്ത ആൾക്കാരല്ല അപ്പപിന്നെ എന്താ ചെയ്യണ്ട് ഒരു പാവം പോലെ അങ്ങനൊക്കെയാർന്നു. വീട്ടില് നല്ല വികൃതിയാണ്. അം അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഇതായി.
അല്ലെങ്കിലും ചെറുതായിരിക്കുമ്പം നമ്മ ക്കാദ്യവൊക്കെ അങ്ങനെ പോവുമ്പോ നമുക്ക് വെഷമാവൊല്ലോ. പണ്ട് ഞാനൊക്കെ കരയുവാരുന്നു പോവാതെ വരെ ഇരുന്നിട്ട്ണ്ട്. ഒരടിവരെ കിട്ടീട്ട്ണ്ട്.
അതെ
ആഹ് ഒര് വെ ഷമ അല്ലേ പെട്ടെന്ന് നമ്മൾ അമ്മമാരുടെ അടുത്ത്ന്ന് അങ്ങോട്ട് മാറാൻ പറ്റില്ല അതായിരിക്കും കു കുഞ്ഞിനും അങ്ങനെരു ഇത് ഇവിട ആക്കീട്ട് എങ്ങോട്ടേലും പോവോ കൊണ്ട്പോവാതെ
ആഹ് എടാ എന്നാ ശരിട്ടോ
ആഹ് ആ ശരിയടാ ടാങ്ക് യു